എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
എന്താ സുഖാണ് കൊഴപ്പൊന്നുല്ല ആഹ് കേൾക്ക്ണ്ണ്ണ്ട് കേൾക്ക്ണ്ണ്ണ്ട് അങ്ങട്ട് കേൾക്ക്ണില്ലെ
ഈ ആഹ് ഇവിടെ നല്ല മഴ ഇങ്ങനെ പെയ്തകൊണ്ട് നിക്കണ്‌ണ്ട് മഴന്റെ ശബ്ദം എന്തെലും കേൾക്ക് കേൾക്ക്ന്നുണ്ടോ
ഇല്ല മഴയുടെ ശബ്ദൊന്നും കേൾക്ക് ക്ക്ണില്ല ഇവിടെം മഴ ഇപ്പ ഒന്ന്ങ്ങനെ തോർന്നു ആദ്യം ഉണ്ടായീന്നു
മഴ ഇരുട്ടോടി ഈ രാത്രിയായിം ചെയ്ത്ക്ക്ണ് അതിന് പുറമെ
ആഹ് നല്ല ഇരുട്ടുണ്ട്
ആഹ് പിന്നെ എന്തൊക്കെ ചോറൊക്കെ തിന്നീല്ലെ ചോറല്ല ചായ കുടിച്ചു സമയം മാറിപ്പോയി
ചായ കുടിച്ചു ചായിം ബട്ടൂരിണ്ടായിരുന്നു ബട്ടൂരിം ചായിം കുടിച്ചു..
വട്ടൂരിയാ..
ബട്ടൂര.
അതെങ്ങനാ അതെന്താ സംഭവം..
അത് ഞമ്മള് ബ. ബൂരി ഇല്ലേ ബൂരി..
ബൂരിയ..
ആഹ് ബൂരിയുടെമാരിക്ക് കൊറച്ചും കൂടെ.. കൊറച്ചും കൂടെ വലിപ്പത്തിൽ ഇണ്ടാക്കും..
ആഹ്‌..
അങ്ങൻത്തെകൊരു ആഹ് ആ ഒരു ഇതെന്നേണ്. അയില് എന്താണ് കോ.. ആഹ് എണ്ണയിലെട്ടിട്ട് പൊരി..
കറി വേണ്ടേ അപ്പൊ അസർകെങ്ങനെ..
കറി വേണം ആഹ് രാവിലത്തെ കടല.. കറിഉണ്ടായിരുന്നു അത് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തു.. ഇന്ന് രാവിലെ കടല കറിയാരുന്നു..
രാവിലത്തെ ബാക്കിയോ അതോ..
അല്ല ഇപ്പ ഇണ്ടാക്കിയതാണ് കടിപ്പ ഉണ്ടാക്കിയതാ മക്കള് സ്കൂള് വിട്ട് വരുന്ന നേരത്തെ നമ്മടെ.. കുട്ടിളൊക്കെ പാടെ.. ഓര് ക്കൊക്കെ എന്തേലുക്കെ വേണ അപ്പോ ഇവിടെ ഒരു.. എന്താ ഞങ്ങളെ അയൽവാസിലൊരു കാക്ക ണ്ടാക്ണ്ട് ബട്ടൂര.. അപ്പോ അവര് സെയിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പിന്നെ ഇത് എന്താണ്. ബപ്പ്.. പപ്പടം ബട്ടൂര.. അതുപോലെ അച്ചാറുകള് പിന്നെപ്പം എന്താ. ആഹ്.. ഓരിങ്ങനെ വീടുകളില് ഇങ്ങനെ കൊണ്ട് നടക്കു. അപ്പോ ഒരു പാക്കറ്റ്. ന്. അറുവത് രൂപയാണ്. ആഹ്. അപ്പ അങ്ങനെ. വേടിച്ചതാണ് രണ്ട് പാക്കറ്റും.. അപ്പഅത് ഞങ്ങളും കുട്ടികളും കൂടെ അങ്ങനെ ആഹ്.. ഒരു പേക്കറ്റില് പത്ത് പീസ്ണ്ടാവും അത് ഞമ്മള് ഒരു പെയ് പീസെന്നെ നാലാക്കീട്ട് മുറിക്കാ അത്ര വൽപ്പണ്ടാവും ചപ്പാത്തിടെ വൽപ്പണ്ടാവും ആഹ് അപ്പ ഞമ്മള് നാലാക്കിട്ട് മുറിച്ചിട്ട് പിന്നെ ഓരോപീസ്ങ്ങെനെ എണ്ണെക്കിട്ടിട്ട് പൊര് ച്ച്ട്ക്കാ
ഏഹ് ഏഹ് അമ്മള് പൊരിച്ച്ട്ക്കണോ
ആഹ് പൊരിച്ച്ട്ക്കണം
ഏഹ്
അങ്ങെനെ പിന്നേ വേറെന്താ
വേറെ എന്തൊക്കെന്നട്ട് നല്ലത് ന്നട്ട് മക്കളൊക്കെ എന്തേ
ഇവടെതാ ഒരാള്താ കുളിച്ച് വെര്ണ് ഒരാള് കുളി കഴിഞ്ഞിട്ട് ഇബെടെ ഇരിക്ക്ണ്‌ണ്ട്
ഏഹ് എത്രെ മക്കളാപ്പം
രണ്ടാള് ഉം
ചെറ്യെ കുട്ട്യേളാ
ഒരാള് ഏഴില് ഒരാള് ഒന്നാം ക്ലാസ്സില്
ഏഹ് സ്കൂൾക്കാെക്ക് പോയ്ല്ലേ
ആഹ് പോയിരുന്നു പോയി വെര്മ്പതന്നെ ഓര്ക്കൊരു വെഷ്പ്പാണ് ആ സമയത്തെ
ആഹ് ഇവര് പിന്നെ ചോറ് ഞാൻ ചോറാ കൊട്ക്കും
ഏഹ് ബെടെ ചോറ് പറ്റൂല ചോറ് തീരേ പറ്റൂല ആര്ക്കും പറ്റൂല ബെര് ക്ക്ന്നല്ല കാക്കാൻ്റെ മക്കക്കും എളെയെച്ചെൻ്റെ മക്കക്കൊന്നും ചോറ് പറ്റൂലാ ഒക്കെ ഈ ഏഹ് ന്നാലും കൊഴപ്പണ്ടായേര്ന്നില്ല ചോറ്
ആഹ് മി ആഹ് ആഹ്
ബെടെ ബേക്കെറി എന്തേലുംണ്ടാക്കും അല്ല ബേക്കെറിണ്ടാക്കെല്ലാ ബേക്കെറി മേടിക്കും പിന്നെ എണ്ണക്കടി എന്തേലും ഇണ്ടെങ്കി ണ്ടാക്കും
ഞാൻ പിന്നെ എപ്പെളേങ്കിലൊക്കാെള്ളു അതൊക്കെണ്ടാക്കല് അങ്ങ്നെ സ്ഥിരായ്ട്ട് കൊട് ഇണ്ടാക്കലില്ല ഇത് കഴിക്ക്ണോണ്ട് പിന്നെ ഞമ്മ ക്കങ്ങെനെ വെൽ മ ബുദ്ധിമുട്ടില്ല
ആഹ് അതെന്നെ അപ്പൊ ഞ്ഞി ചായ കുടിക്കൂല മക്കള്
ചായിം അയ്ന്റെപ്പം കുടിക്കും
ഏഹ് ശെരി ചോറിന്റെപ്പം തന്നെ ചായിംണ്ടാവുലേ
ആഹ്
ആഹ്
അപ്പൊ എന്തെങ്കിലൊക്കെ ബേക്കറിണ്ടെങ്കിലോല് കൂട്ടും ഇല്ലെങ്കില് അങ്ങെനെ അത് വെറ്തെ ബേക്കെറി കൊട്ന്നാ അത് വെറ്തെങ്ങെനെ കൊടന്നട് കൊണ്ടാട്ന്ന് തിന്നും അതാണ് ഓലെ പര്പാടി അത് കയ്യോളാേല്ക്കൺക്കാ
തിന്നാനയ്ക്കൂല നാല് മണിക്കാ സ്കൂൾട്ട് വര്ണ നേരത്ത് മാത്രം ബേക്കറി കൊട്ക്കാെള്ളൂ ആഹ് അയ്ന്റെ ഉള്ളില് ഇങ്ങെനെ ഞമ്മള് പത്ത് മണിക്കും കുട്ട്യേളൊക്കെങ്ങെനെ കരയ്മ്പളും അങ്ങെനൊന്നും ബേക്കെറി കൊട് ക്കൂല ആര്ക്കും കൊട്ക്കൂലാ
ക്ക് ഓര് കുപ്പീലവ്ടെ ഇട്ടെക്കും അവ അവര്ക്ക് ഇഷ്ടണ്ടാവ്മ്പ അത്ട്ത്ത് കൊണ്ടോകാ
ആഹ്
ഉം കൊണ്ടര്ലില്ല കൊപ്പ അത് കൊ അല്ല മ്മീം പ്പീം ണ്ട് പൊതുവേ കൊണ്ടര്ല് കൊറവാക്കീക്ക്ണ് കാരണം ത് കി കണ്ടാ ത് കുപ്പി കൈ കൈയ്യ്ണത് പിന്നെ കയ്ഞ്ഞാ അവര്ക്കൊഴപ്പല്ല കയ്യോളലത് ത്‌ന്നും
ഇബെടെ പിന്നെ കാെറേ കുട്ട്യേൾണ്ടേ അപ്പം പിന്നേ
ട്ടപ്പെട്ടതാണെങ്കില് ഞൻ കൊറേ കുട്ട്യാൾണ്ടോ
ആഹ് ഞങ്ങള് വെല്യാെര് ഫാമില്യാണ് അപ്പം
എഹ്
പിന്നെ ഇൻക്ക് രണ്ട് മോള് എഹ് ആഹ് നിക്ക് രണ്ട് മക്കളുണ്ട് മൂത്തച്ഛൻക്ക് മൂന്ന് കുട്ടികളുണ്ട് ഒരാളാച്ചൻക്ക് രണ്ടാളണ്ട് ഒരളച്ചൻക്ക് മൂന്നാളണ്ട് അങ്ങനെ എട്ട് പത്ത് കുട്ടിക്കൾ ഉണ്ട് ഇവിടെ
ആഹ് അപ്പൊ എല്ലാരും ഒരു വീട്ടിലാണ്ല്ലേ
ആഹ് ഒരു വീട്ടിലാണ് നങ്ങളെല്ലാരും കൂടെ ഒരു വീട്ടില
ഉം
പിന്നെ ബേക്കറി ഒന്നും അങ്ങനെ ഓരെ കാണിച്ച അവിടെ വെക്കും ക്കൂല ഒർക്ക് നാലുമണിയ ചായ്ക്ക് ബേക്കറി വേണ്ടി വരു അപ്പൊ പിന്നെ എല്ലാ നേരത്തെ തിന്നാനും പിന്നെ നാലുമണിക്ക് തിന്നാനും ഒക്കപ്പാടെ എത്തൂല ആഹ് ആഹ് പിന്നെ ഒരാള കണ്ട എനക്ക് കിട്ടീല്ല മറ്റ റ്റാൾ കിട്ടീന്ന് പറഞ്ഞിട്ട് ഓര് ഭയങ്കര കരച്ചിലും ബഹളക്കാരം ആഹ് ആഹ്
ആഹ്
അപ്പം പിന്നെ ആഹ് മ്മീം പ്പീ ഉണ്ട്
ഉം എന്നിട്ട് ആരും മൂത്തച്ച്ചികളൊന്നും വേറെ പോയിട്ട് പുതിയ വീട്
പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കണള്ളൂ പൂർത്തിയായിട്ടില്ല പണി പൂർത്തിയായിട്ടില്ല
ആഹ്
ഇട്ക്ക്ണോള്ളൂ
ഓരോരുത്തര് ഇങ്ങനെ പോവക്കാറല്ലേ
ആഹ് ഇനിയിപ്പോ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോവും
ആഹ് പിന്നെ ഉച്ചക്ക് എന്തേനോ ചോറ് ആടെ മോളാണോ ആഹ് കൊറെ ഫ്രണ്ടളൊക്കെ ഇണ്ട് ഇപ്പൊ
ഫ്രണ്ടുകളുണ്ട്
അറിയാത്ത കൊറെ ഫ്രണ്ട ആക്ക ഫ്രണ്ടായി മാറി പിന്നെ ഉച്ചക്ക് എന്താ
ഉച്ചക്ക് ഇന്ന് സാദാ ചോറ് വെണ്ടക്ക കറി വത്തള് പൊരിച്ചത് ഇതൊക്കെ തന്നെ
ആഹ് ബത്തൽന്നെ ഇവിടെക്കെ ഇവിടെയും ബത്തൽന്നെ
ഇപ്പൊ ബത്തലിന്റെ സീസൺ അല്ലേ
ഒരു രസവും ഇല്ലാത്തരു ബത്തല്
ആഹ് അതന്നെ
ഒരു എന്തോ ഒരു പൊടിഞ്ഞു കൂടരു ബത്തില് ഉം ഒരു രസം കിട്ടണില്ല ബത്തില്ന്നറിയി എന്നിട്ട് ഇനി വൈകുന്നേരം പിന്നെ അതേ ചോറണ്ടോ അതോ
ചോറ് വേറെ വെച്ചു പിന്നെ ചപ്പാത്തി കുറച്ചാൾക്കാർക്ക് വേണം അത്ണ്ടാക്കി തല തോർത്ത്
നല്ല ഉണ്ടാക്കും വേണ്ടിരും ഇല്ലേ
ആഹ് തല തോർത്ത് തല വെള്ളം വരുന്നേ
തല നനച്ചാണോ കുളിച്ചെ
ആഹ് രാവിലെ തല നനക്കൂല സ്കൂള് വിട്ട് വന്നിട്ട് വൈകിട്ടുള്ള തല നനക്ക രാവിലെ ന ച്ച് പോയല് ഈ മഫ്ത ഇട്ട് പോണല്ല അപ്പൊ അവർക്ക് നീര് കെട്ട്ന്നിട്ടേ അപ്പൾ സ്കൂള് വിട്ടിട്ട് വന്നിട്ട് നനക്കുള്ളു
ആഹ്
ഉ
പിന്നെ എന്തൊക്കെ വൈകുന്നേരത്തിന് അങ്ങനെ ചോറ് വെച്ച് വക്ക വെക്കാറല്ലേ കൊറെ ആൾ ഉണ്ടായ കൊണ്ട് വെക്കേണ്ടി വരൂല്ലേ
ഉം പിന്നെ വേവില്ലാത്ത അരിയാണ് അപ്പൊ പിന്നെ ഈ തണുപ്പല്ലേ
കൂട്ടാൻ തന്നെ വൈകുന്നേരം
ആ കൂട്ടാൻ പിന്നെ വൈകും നേരത്തെ അത തന്നെ പിന്ന അല എന്തേലും ഉപ്പ ചിക്ക എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടെങ്കിൽ അതെന്തേലും ഒക്കെ ഉണ്ടാക്കും
വിലന്തക്ക ക്ക ഉണ്ടാക്ക അപ്പൊ
രാവിലെ അന്ന് പുട്ടും കാടലൊക്കെ അറിയായിരുന്നു നാളെ പുളിദോശക്കെ അരച്ച് മാവ് അരച്ച വെച്ചിട്ടുണ്ട്
ആഹ ദോശകുമ്പോ എളുപ്പുണ്ടല്ലോ ആല സാനൊന്നില്ല അരച്ചൊക്കണ്ട് പെട്ടെന്ന് സുഖമാണ് എനിക്കിഷ്ടമാണ് ക ണം അല്ലെങ്കിൽ രാവിലെ എന്താ അടന്ന് രണ്ട വട്ടം ആലോചിച്ചണം
ആലോചിച്ചതന്നെ എന്തൊക്കെ അറിുണ്ടാക്ക ഇന
എങ്ങനെ ഉ
ദോഷൊക്കെ എന്തെങ്കൾ കാര്റി ഉണ്ടാക്കുക
ഞങ്ങള് ചട്നി കൂടുതലായിട്ട് ചട്നി തന്നെ പിന്നെ കടല എന്തെലും ഒക്കെ ഉണ്ടെങ്കില് മക്കൊക്കെ ഇഷ്ടം ചട്നിയും ദോശയാാണ് ഇഷ്ടംക്ക ഇഷ്ടമുള്ള ഭക്ഷണണത് ഞാന് നാളക്ക് ആഹ നക്ക ആഹ കേട്ടപ്പത്തിന് ഞാൻ പറഞ്ഞപ്പത്തിന് നാളെ ദോഷ ഉണ്ടാക്കണ കേട്ടോ
ആഹ
ഉം നോമ്പിനൊക്കെ കരിയേകാരം ദോശവാണേ ദോശ ദോശ വാണെ പറഞ്ഞ കണ്ട് അന്നാണെങ്കി എന്നും പത്തിരിയ അല്ലേക്കാരം
ആഹ
ഉം രാവില ഒക്കെ എന്നും ദോഷ വേണം
അതെ ആ
ഉ എന്നന്ന് ചപ്പാത്തി ചപ്പാത്തി നാളെ ദോശ
ഉം
ഉം അങ്ങനെ അങ്ങനെ അങ്ങനെ പോണു ആ ഇങ്ങളെ ഇക്കാക്കൊക്കെ എന്താ പണി
അവര് ഫർണീച്ചറിന്റെ ഫർണിച്ചറ് സെയിൽ ചെയ്യ ഓർഡർ എടുക്കുക സെയിൽ ചെയ്യ അതൊക്കെ തന്നെ
ആ ഇങ്ങളെ വീട് എവിടെ വീട്ടക്ക് പോവാറില്ലേ
ആഹ് പോയിരുന്നു
ആഹ ലീവിന് പോയിനോ ഉം വീട്ടിലാരൊക്കെ
അവിടെ ഉപ്പ ഉമ്മി അനിയത്തി തന്നെ ഒള്ളു അവിടെ ചെറിയ ഫാമിലിയ ഇവിടെ വന്നോക്കുമ്പോ വല്യ ഫാമിലിയ ആഹ് ഓളെ കല്യാണം കഴിഞ് ഒരു കുട്ടിയുണ്ട്
ഉം
വേറെ ആരുല്ല ഇപ്പി ഇമ്മീ തന്നെ ഉള്ളു ഉം
ആരുല്ലല്ലേ അനിയത്തി പ്രസവിച്ച് കിടക്ക അതോ ഓള് ആ
കുട്ടിക്ക് ഇപ്പം നാല് വയസ്സ് കഴിഞ്ഞു എൽ കെ ജിൽ ആക്കിക്ക്ണ്‌
ആഹ അപ്പൊ ഇവള് ഇവിടെ ഇവിടെ നിക്കല് അതോ അവള്
ഇപ്പോ എവിടെയാണ് ഇപ്പോ ഹസ്ബൻറ് ഇപ്പോ ലീവിന് വന്നിട്ട് പോയി ലീവ് കഴിഞ്ഞ് പോയി ക്ക് ഇപ്പോ വീട്ട്ക്ക് വന്നക്ക്ണ് ഇനി കുറച്ച് കുറച്ച് രണ്ട് മാസത്തോളൊക്കെ നമ്മൾ എൻ്റെ വീട്ടിൽ തന്നെ ആയിക്കാരം
അപ്പോ കുട്ടിനെ ചേർത്തിട്ടില്ലേ
ആ ചേർത്തിക്ക്ണ്‌ അവിടുന്നു ഓൾക് അവിടുന്നുവിടുന്നൊക്കെ സ്കൂളിൽ പോവാ
ആഹ് ഇപ്പോമ്മി പ്പി ഒറ്റക്കാണ് പിന്നെ ഒരു തോണ ഓൾക്ക് അവിടൊരാള്ണ്ടെങ്കില് ഓല്ക്ക് തന്നെ സുഖാണല്ലോല്ലെ ഉം
അപ്പോങ്ങനെ ഓല്ക്ക് നിക്കാം
ന്നായിക്കോട്ടെ ഞാൻ വിളിക്കാം ന്നാ ശെരി
ഒക്കെന്നാല് ഞാൻ വിളിക്ക്ണ്ട്